ഹലോ കേക്കാമോ
ആ കേക്കാഡി കേക്കാം
ആ എന്തൊണ്ട് വിശേഷം കുറച്ച് ദിവസം ആയല്ല വിളിച്ചിട്ട്
നല്ലായിട്ടിരിക്കുന്നു പിന്നെ മഴയൊക്കെയല്ലേ അപ്പൊ ഞാനിങ്ങനെ വീട്ടില് തന്നെ വേറെ പൊറത്തോട്ടൊന്നും പോക്കയില്ല നീയോ
ഞാനും വീട്ടിലൊക്കെ ന്നെ ഇപ്പം വീട്ടില് ഇരിക്കുന്ന കൊണ്ട് മഴയൊക്കെ ആയത് കൊണ്ട് ഓരോന്നൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കും ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നൊല്ലോ മഴ ആകുമ്പോഴത്തേക്ക്‌
ഓ ഞാനും ഇപ്പം മഴയായോണ്ട് ഞാനും അതെ
ആ നീ ഇപ്പം പണ്ട് നീ ശരിക്കും നല്ല രീതിക്ക് കുക്കൊക്കെ ചെയ്യുവായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ടോ കുക്കിംങ്ങ്
അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും ഞാൻ കുക്ക് ചെയ്യും പണ്ട് നമ്മളിങ്ങനെ സാധാ റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കുന്നത് അതായത് വൈകുന്നേരത്തെ സ്നാക്സ് ഒക്കെ പോലെ ആയിരുന്നു ഞാൻ കൂടുതലും ഉണ്ടാക്കി ക്കൊണ്ടിരുന്നത് വല്ല പഴംപൊരിയോ ഉഴുന്നുവടയോ ഉള്ളിവടയോ പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ എല്ലാവടും കൂടുതലായിട്ടും കറികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച് തോരനും കറിയും ഒക്കെ
ആണല്ലേ ഞാനും ഒരിടക്ക് ഇങ്ങനെ സാമ്പാറ് ഒക്കെ ഉണ്ടാക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കലൊക്കെ കുറവാ ഇപ്പ മഴയൊക്കെ ആയപ്പം വൈകുന്നേരം കഴിക്കാനൊക്കെ ഓരോന്നൊക്ക ഇങ്ങനെ ഉണ്ടാക്കും അത്രേ ഉള്ളു നീ എന്തുവാ ഇപ്പ ഉണ്ടാക്കുന്ന മെയിന് ആയിട്ട്
എനിക്ക് സാമ്പാറൊന്നും ഉണ്ടാക്കാ അറിഞ്ഞൂട ഞാൻ മെയിന് ആയിട്ട് ഇപ്പോഴും വൈകുന്നേരം മഴയത്ത് സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാ പഴംപൊരി ഒക്കെ ഉണ്ടാക്കും ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് നമ്മള് ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആ അന്തരീക്ഷത്തിൽ അത്രയും അതിന്റെ മണം അങ്ങ് പരക്കും തോന്ന് അപ്പൊ ഈ അപ്പുറത്തുംഇപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട് ചായേം ഒരു പഴംപൊരി അല്ലെങ്കിൽ ഉഴുന്നവടയൊക്കെ ഇപ്പൊ കൂടുതലും ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പൊ നിലവിൽ ഉള്ളിവട ഉള്ളിവട ഉണ്ടാക്കാനാ ഇഷ്ടം അത അങ്ങോട്ട് ശരിയായി വരുന്നില്ല നീ പായസൊക്കെ ഉണ്ടാക്കിയ ഒരൂസം ഇത്തിരി ആ
ആര് ഞാ ഞാനോ ആ ഞാൻ പായസം ഉണ്ടാക്കിട്ടുണ്ടായി ഒരു ദിവസം അത് പൈനാപ്പിൾ പായസോണോ നീ കണ്ടത്
ആ പൈനാപ്പിൾ പായസം തന്നെ അത് എങ്ങനെ ഉണ്ടായിര്ന്ന് പൈനാപ്പിളിൻ്റെ ഒരു കുത്തല് ചവക്കൂലേ ഇത് ഒണ്ടാക്കുമ്പം
അത് നമ്മള് നല്ല പഴുത്തതും പിന്നെ പൈനാപ്പിളിൻ്റെ പുറത്തൊരു തൊലിടെ ഭാഗം ഉണ്ടല്ലോ ഒരു മുള്ള് പോലത്തെ അത് നന്നായിട്ട് നമ്മള് ചെത് കളയുവാണെങ്കി വല്യ കൊഴപ്പം വരത്തില്ല പിന്നെ പുളിയൊള്ള പൈനാപ്പിള് അതായത് നല്ല പഴുത്തട്ടില്ലാത്തതൊക്കെ ആണെങ്കി അങ്ങനൊരു പ്രശ് ള്ളൂ പക്ഷെ പഴുത്തിട്ടുള്ളതാണെങ്കി നല്ല മധുരായിരിക്കും നമ്മള് കൊറച്ചരിഞ്ഞും പിന്നെ കൊറച്ചിങ്ങനെ മിക്സിയിലിട്ട് ജ്യൂസാക്കിയിട്ടു ആണ് അതില് ഒഴിച്ചത് അപ്പം എനിക്ക് ഇത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി പൊതുവെ പായസൊന്നും ഇഷ്ടല്ല പക്ഷെ അന്ന് പൈനാപ്പിൾ പായസം ഉണ്ടാക്കിപ്പം നല്ലയായിരുന്നു പിന്നെ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നല്ല വെച്ചത് നോർമലി പായസം ഉണ്ടാക്കുന്നത് പോലെ പൈനാപ്പിളിട്ട് വെച്ചു
ആണോ എനിക്ക് പൈനാപ്പിള് വെച്ചിട്ട് അ ആ പൈനാപ്പിളേ ഈ പൈനാപ്പിള് വെച്ചിട്ട് നമുക്ക് കല്യാണ സദ്യയിലൂടെ ഒരു സംഭവം കിട്ടൂല്ലേ ഒരു പൈനാപ്പിൾ പച്ചടി അപ്പ അതാ എന്റെ ഫേവറേറ്റ് എനിക്ക് എല്ലാ കല്യാണത്തിനും. ആ അത് അത് ഭയങ്കര ടേസ്റ്റാ, എന്തൊരു ടേസ്റ്റാ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാനീ പൈനാപ്പിൾ പച്ചടി വീട്ടില് എടക്കെടക്ക് ഒണ്ടാക്കും, ഇതേപോലെ മുന്തിരിങ്ങയെക്കെ അതിനാത്തൊരു കറുത്ത കളറ് മുന്തിരിങ്ങയൊക്കെ ഇട്ടല്ലേ അവരൊണ്ടാക്കുന്നത്.
നീ ആ പച്ചടി ഉണ്ടാക്കിട്ട് അതിന്റെ ടേസ്റ്റ് വന്നോ അപ്പോ?
പച്ചടി ഉണ്ടാക്കിയിട്ട് ഏകദേശം അതിൻ്റൊരു ടേസ്റ്റ് വരും, പക്ഷെ അത് കറക്റ്റ് നമുക്കി കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടത്തേ ഇല്ല, അതെനിക്ക് അറിഞ്ഞൂടടി അത് എന്തിട്ടാന്ന്, നീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കിട്ടുണ്ടോ?
അതെന്തായാലും കിട്ടത്തില്ല കാരണം അവരതിന് എന്തെങ്കിലും എന്തെങ്കിലും മധുരൊക്കെ കൂടെ വേറെ എന്തെങ്കിലെക്കെ ചെയ്യുവായിരിക്കും, എന്നിട്ട് നമ്മള് ഉണ്ടാക്കുമ്പോ നാച്ചുറലായിട്ടുള്ള എല്ലാല്ലെ ഇടുന്നെ ചെലപ്പോ അവര് മധുരം കൂടാനായിട്ട് എന്തെങ്കിലൊക്കെ ആടെയ്യൊന്ന് അറിയത്തില്ലല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഞാനാണെങ്കി അവിയല് അതുപോലെ നമ്മള് സാധാരണ വീട്ടില് വെക്കുന്ന അവിയലും കല്യാണത്തിന് കിട്ടുന്ന അവിയലും വ്യത്യാസോലെ? പ്പ ഞാനവരുടെ അവിയലു പോലു ഉണ്ടാക്കല് ശ്രമിച്ചിട്ടുണ്ട്.
അതെ ആ അവിയൽ എന്ത് ടേസ്റ്റാണ് ഈ കല്യാണ സദ്യയിലൂടെ കിട്ടുന്ന എല്ലാം ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ നമ്മള് വീട്ടില് ഉണ്ടാക്കുമ്പോ അതൊന്നും ശരിയാവത്തൂല്ല ഞാൻ ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന സമയത്തെ അതിൻ്റാത്ത് കൊറച്ച് കൂടുതല് തേങ്ങ ഞാൻ കൂടുതൽ ചേർക്കുന്നോണ്ടാ ണോ ആന്നെനിക്കറിയാൻ വയ്യ, അങ്ങനെയാന്ന് തോന്നണ് അതിങ്ങനെ കൊഴപ്പായി പോവുന്നത്, ഇനി തേങ്ങ കൊറച്ചിട്ട് തൈര് കൂടുതൽ ചേർത്ത് നോക്കണം ഇനി ഉണ്ടാക്കുമ്പഴേ
ആഹ് ചിലപ്പം അതായിരിക്കും ചിലപ്പോ നിനക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞ അവിയലിനാണെങ്കി വെള്ളം ഒഴിക്ക ഇല്ല
ഓ അപ്പൊ അതെങ്ങനെ വേവും
അതങ്ങനെ വേവന്ന് വെച്ചാ ആദ്യമേ നമ്മള് ങാ ങ ഈ അവിയലിന് നമ്മള് ഇടുന്ന കഷ്ണങ്ങളില് തന്നൊരു വെള്ളൊണ്ട്, അതിങ്ങനെ ചെറിയ തീയിയിലിടുമ്പോഴത്തേക്ക് അതിന്നന്നെ വെള്ളം ഇങ്ങനെ ഊർന്നെറങ്ങി അതിലങ്ങോട്ട് വെന്തോളും, എന്നിട്ട് പിന്നെ തേങ്ങ നമ്മള് തിര കീട്ട് നല്ല രീതിക്കിട്ട് തൈരൊക്കെ ആഡ് ചെയ്തിട്ടാ ഞാൻ ഉണ്ടാക്കുന്നെ. അപ്പോഴത്തേക്കും നമ്മള് കല്യാണ സ്റ്റൈലിലൊള്ള തരെ കിട്ടും കാരണം നമ്മള് വീട്ടിലുണ്ടാക്കുന്നേ വെള്ളം ഒഴി തിനോണ്ട് അങ്ങനെ കൊഴഞ്ഞിരിക്കില്. കല്യാണ ത്തീന്ന് എടുക്കുന്നതിനാ അധികം വെള്ളം അങ്ങനെ അവര് യൂസ് ചെയ്യത്തില്ല, ങ്ങളന്ന് ഇണ്ടാക്കിയില്യോ ആ നന്നയിട്ടന്നെ വന്നു.
അപ്പൊ നീ കല്യാണത്തിന് നമ്മള് കല്യാണത്തിനക്കെ കഴിക്കുന്ന അതേപോലെത്തെ അവിയല് വന്നോ?
ഉംകറക്റ്റ് വന്നച്ച അത് ഇനിയാ അത് തന്നെയാ, അതുപോലെ ഒരു ടേസ്റ്റിലന്നയാ വരുന്നത്. വല്യ വ്യത്യാസം ഒന്നു എനിക്ക് തോന്നിയില്ല
നീ ഒരു അമരപ്പയർ തോരനുണ്ടാ പക്കുവായിരുന്നല്ലോ? മരപ്പയറ വെച്ചിട്ട്
ആഹ് ഉണ്ടാക്കുായിരുന്നു, പണ്ട് ഇപ്പം അതൊന്നും ഉണ്ടാക്കാറില്ല പണ്ടത് ഉണ്ടാക്കും
അതിന്റെ അത് ഞാനിങ്ങനെ അമരപ്പയറ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അമരപ്പയറ ഒരിക്കലും എന്റെ ജീവിതത്തില് സെറ്റായി പോവാത്തൊരു സാധനവ അതായത് എനിക്കത് ഇഷ്ടമല്ലടി ഞാൻ എങ്ങനെ വെച്ചാലും ആര് വെച്ചാലും എനിക്കത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ നീയ ഒരു റെസിപ്പി അന്ന് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? അപ്പൊ ഞാൻ വിചാരിച്ച ആ റെസിപ്പിയിൽ ഇന്ന് ഉണ്ടാക്കി നോക്കാന്ന് പിന്നെ എനിക്കങ്ങ് മടിയായി പോയി അതുകൊണ്ട് ഞാാന അതൊന്നും ഇപ്പ ഉണ്ടാക്കാറില്ല ഞാനിപ്പോ സ്നാക്സൽ ഒട്ട് തിരിഞ്ഞ്, വല്ല ചിപ്സോ മക്ച്ചറോ ഒക്കെ ഉണ്ടാക്കും മിക്ച്ചർ ഉണ്ടാക്കൂല ചിപ്സ്.
ചിക്കൻ ഉണ്ടാക്കാൻ എളുപ്പവ. ഉഴുന്നവിടടെയും, ഉള്ളിവടയും ഒക്കെ ഉണ്ടാക്കാനും എളും ഒരു ദിവസം മോദകം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ലഡു ഉണ്ടാക്കി
ഈ മോതക ആഹ് ലഡു ഉണ്ടാ നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ പണ്ട് അങ്ങനെ ലഡു ഒക്കെ ആരൊക്കെ ഉണ്ടാക്കിണ്ടോന്ന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ലഡു ഉണ്ടാക്കണതേ ഇങ്ങനെ ഈ മാവിങ്ങനെ കുറുക്കി ഒഴിക്കുന്ന സമയത്ത് അതിന്റത്ത് കൂടുതലും ആ മാവിന്റെ അകത്ത് എണ്ണയായി പോകത്തില്ലേ
എങ്ങനെ എണേലോറ്റൊഴിക്കുമ്പോഴോ
ആഹ് നമ്മളിങ്ങനെ മാവ് കലക്കി വെച്ചിട്ട് നമ്മൾ എണ്ണയിലോ ഇങ്ങനെ ഒഴിക്കുവല്ലോ ഒഴിച്ചിട്ട് ആഹ് അതന്നെ അപ്പഴേ ആഹ് ആഹ് നീ പറഞ്ഞോ
അത് നമ്മൾ എണ്ണേലോട്ട് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഏഹ് കണ്ണുള്ള സാധനത്തി കൂടെയാ മാവ് ഒഴിക്കുന്നത് അപ്പൊ താഴെ എന്തേലും വന്ന് വീ അത് നമ്മള് കോരി എടുത്ത് മാറ്റി വെക്കൂലെ അങ്ങനെ എടുത്ത് അങ്ങനെ മാറ്റി വെക്കുമ്പോ അതിന്റെ എണ്ണ ഒരു കണ്ണുള്ളൊരു പാത്രത്തിലാ നമ്മളിത് കോരി ഇടുന്നത് അപ്പോ അടിയില് വേറൊരു പാത്ര അതിലെ എണ്ണ എല്ലാം താഴോട്ട് പോവും
ഓഹ് അങ്ങനെയാന്
ആഹ് എന്നി നമ്മളതിങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ ഞവടി എടുക്കാൻ നേരത്ത് അതിലെ എണ്ണയൊക്കെ മാറും
ഉം അ നമ്മള് ഉരുട്ടി എടുക്കുമ്പോ ആണോ ഞാനൊരു തവണ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അത് പക്ഷേ ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഇത് എടുത്തപ്പോഴേ എടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന അവസരത്തിൽ അതിൽ ഈ കടല മാവിൻ്റെ ഒരു ചവർപ്പ് ഭയങ്കരമായിട്ട് കടലമാവിന്റെ ആ ഒരു കുത്തലുണ്ടായിരുന്ന്നു അത് ശരിയായില്ല
ഞാനൊരു ഫസ്റ്റ് ടൈം ഒരു വട്ടം ചെയ്തപ്പോം കറക്റ്റ് നന്നായിട്ട് വന്നു ഞാൻ ഏതോ ഒരു ആളുടെ വീഡിയോ നോക്കിയ ചെയ്തത് പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നത്
നീ ഉണ്ടാക്കുന്ന സാധനങ്ങള് ആഹ് അത് നന്നായിട്ട് വ നീ ഉണ്ടാക്കുന്നെല്ലാം നീ അന്ന് മന്തി ഉണ്ടാക്കി കൊണ്ട് വന്നത് ശരിയായി പൊറോട്ടയും ഇത് നീ ഉണ്ടാക്കുവല്ലോ വീട്ടില് മുട്ടക്കറി
ആണ് എനിക്ക് തോന്നു ഞാൻ എക്സാക്റ്റ് വീഡിയോ ഉണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യും അതുകൊണ്ടയിരിക്കാം നന്നാവുന്നത് അല്ലാണ്ട് എന്റേതായിട്ടുള്ള രീ ഒന്നും ഇടാറില്ല അങ്ങനെ
ആഹ് നീ അങ്ങനെ ചെയ്യാറില്ല നീ എക്സാക്റ്റ് അതുപോലെ ചെയ്യും പക്ഷെ ഞാനന്ന് വെച്ചാ ഒരു വീഡിയോ കണ്ടാ എൻറേതായിട്ടുള്ള പൊടുപ്പും തൊങ്ങലും ചേർത്തിട്ട് അത് കുളവായി എന്നിട്ട് ഞാൻ വിചാരിക്കും ഈ സാധനമാണോ ഇവരു ഉണ്ടാക്കി കഴിച്ചതന്ന് എനിക്കിഷ്ടപ്പെടത്തില്ല ഒന്നും പക്ഷെ എനിക്ക് കു ചെയ്യാനും എല്ലാം ഇഷ്ടവാ കുഴപ്പംന്ന് വെച്ചാ എക്സാക്റ്റ് സാധനം കിട്ടത്തില്ല എന്താണോ ഞാൻ ഉദ്ദേശിക്കണത് അതിന്റെ ആ ടേസ്റ്റ് വരത്തില്ല കാണാൻ ഭംഗിയുണ്ടായിരിക്കും
ആഹ് ഞാൻ പിന്നെ എക്സാക്റ്റ് വീഡിയോ ചെയ്യുങ്കിലും ഒരു വീഡിയോ ആയിരിക്കില്ല രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടിട്ട് അതിന്ന് എനിക്ക് എല്ലാത്തീനും ചില ചില കാര്യങ്ങൾ മാറ്റിതിരിച്ചും അതിൽ നിന്നെല്ലാം കണ്ടിട്ട് അതുപോലെ ചെയ്യും അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഒള്ളെ ആയിരിക്കും അങ്ങനെയുള്ള ഏതെ അല്ലാണ്ട് എന്റെ കയ്യിന്ന് എടുത്ത് ചെയ്തി ട്ടുള്ളൊതൊക്കെ ഫ്ലോപ്പായി വെണ്ടയ്ക്കൊക്കെ വേറൊരു രീതിക്ക് പൊരിച്ചെടുക്കാനൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഫ്ലോപ്പായി കറക്റ്റ് വീഡിയോസ് ഒന്നും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്ന്ന് ഫ്ലോപ്പായി പക്ഷേ രണ്ട് മൂന്നെട്ടൊക്കെ വീഡിയോ കണ്ടാ ഇങ്ങനെ മനസിലാക്കി നമുക്ക് കുറച്ചൂടി എളുപ്പമായിട്ട് വരും
ഈ വെണ്ടക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് എനിക്ക് വെണ്ടെയ്ക്ക ഇഷ് ഇഷ്ടേ അല്ലായിരുന്നു വെണ്ടയ്ക്ക് കഴിക്കാനൊന്നും വീട്ടില് വിഴുക്ക് വെച്ചാലൊന്നും ഞാൻ കഴിക്കത്തില്ല പക്ഷെ ഒരടക്ക് വെണ്ടെയ്ക്ക വറുത്ത് കഴിച്ച് വറുത്ത് ഞാൻ കഴിച്ചതല്ല ഒരു കൂട്ടുകാരി കൊണ്ടുവന്ന് അങ്ങനെ കഴിച്ചു അതിനു ശേഷം ഈ വെണ്ടക്ക വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ട്ടാ വെണ്ടക്ക വറുക്കുന്നത് ഭയങ്കര ടെസ്റ്റ്‌ ആണ് നീ തിന്നിട്ടുണ്ടാ
ഞാൻ വെണ്ടക്ക ഒരു രീതിക്ക് വറ്ക്കാണന്ന് ഫ്ലോപ്പായെന്ന് പറഞ്ഞത് വെണ്ടക്ക വറുക്കുന്ന പക്ഷെ നല്ലതാ കഴിച്ചിട്ടുണ്ട്
ഉം വെണ്ടയ്ക്ക പാവയ്ക്കൊക്കെ വറുത്തതും കിട്ടും നമ്മക്ക് വറുത്തു കഴിക്കേം ചെയ്യാം പിന്നെ കോവയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്‌ നല്ല ടേസ്റ്റ് ആണ്.
ക്കേം ഗോവക്കേം ഇവ്ടെ സ്ഥിരം വറുക്കാറുണ്ട് ഇവ്ടെ കൂടുതലും മെഴുക്കുപോലെ പിന്നെപക്ഷെ എനിക്ക് പാവയ്ക്കാ കുറച്ചൂടെ മൊരിഞ്ഞിരിക്കുന്ന ഇഷ്ടാ. ഇവ്ടെ എനിക്കായിട്ടിങ്ങനെ മൊരിച്ചു വേവിക്കും ഗോവക്കേം അതുപോലെ തന്നെ ക്ഷേ വെണ്ടയ്ക്ക വറുക്കുന്നതിവിടെ കുറവായിരുന്നു. ഞാൻ ഒരുദിവസം വെച്ചപ്പോ അത്‌ ഫ്ലോപ്പുമായി.
ഓ പക്ഷെ വെണ്ടയ്ക്ക വറുക്കാൻ ഇപ്പോ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് വറുക്കും പാവക്കേം വറുക്കും. പാവയ്ക്കാ നമ്മുടെ വീട്ടിൽ കൂടുതലും മെഴുക്കാ വെക്കുന്നത്. പക്ഷെ അതിന് ഒരു ഭയങ്കര കൈപ്പു പോലെ എനിക്കിഷ്ടല്ല. പക്ഷെ വെണ്ടയ്ക്ക വറുത്തത് ഈ പാവയ്ക്കാ വറുത്തതും മ്പാറും കുറച്ചു പൊരിച്ച മീനും ഹാ എന്ത് നല്ല അടിപൊളി സാധനം.
അതെല്ല നല്ല കോമ്പിനേഷൻ ആണ്. സാമ്പാറും പൊരിച്ചമീനും പാവയ്ക്കാ വറുത്തതൊക്കെ.
ആണ്
പിന്നെ മീൻകറീം ആ മീൻകറീം നല്ലതാ. മീൻകറി പിന്നെ ഇപ്പം കാ ണല്ലോ
അതെ മീൻകറി ഞാൻ മീൻകറി വെയ് ക്കൂല്ല എനിക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടെടി അതായത് മീൻകറി ഇപ്പ ഏതേലും വീഡിയോ കണ്ടിട്ടോ അ അല്ലാതിപ്പം അറിയാം പക്ഷെ എന്താന്നവച്ച സാധാരണ നമ്മുടെ വീട്ടിൽ വല്യ ആൾക്കാരൊക്കെ ഉ ന്നതുപോലെ അങ്ങനെ ഒന്നും വരത്തേ ഇല്ല പിന്നെ ആ മീൻ നശിച്ചു പോവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല.
ആ അങ്ങനെ
നീ ഉണ്ടാക്കോ?
ഞാൻ മീൻകറി ഉണ്ടാക്കും. ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടാ അപ്പോ ഞാൻ വീഡിയോസ് വേണോങ്കി അയച്ചിട്ടേക്കാം അപ്പോ നിനക്കും അത്‌ നോക്കി പഠിക്കാല്ലോ.
ഓ നീയത് എനിക്കയച്ചിട്ടിരുന്നമതി ഞാൻ അത്‌ കണ്ട് പഠിക്കാം. ക്ഷേ മീൻകറിന്ന് വെച്ച തേങ്ങാപ്പാല് മാത്രം ആഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ട് അതായത് കൂടുതൽ ഈ മല്ലിം മുളകൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന മീൻകറികളും ഉണ്ട്.
ആ പല പല വെറൈറ്റിസ് ഉണ്ട് മീൻകറില് ഞാൻ എന്തായാലും ഒന്ന് അയച്ചേക്കാം നിന്റേൽ ആ വീഡിയോസൊക്കെ നീ ഒന്ന് കണ്ടുനോക്ക് എന്നിട്ട്
ഓ നീ എന്തായാലും അതയച്ചേക്ക് പിന്നെ മീൻ ഈ മീൻകറി മാത്രല്ല ഈ അടുത്തസമയത്ത് ഞാൻ വേറൊരു കറിയുണ്ടാക്കി വെണ്ടയ്ക്ക ബിണ്ടി ബിന്ദിന്നോ ബിന്തിന്നോ അങ്ങനെ എന്തോണ് പറയുന്നേ. ചപ്പാത്തിടെ കൂടൊക്കെ കഴിക്കാൻ പറ്റുന്ന, അത്‌ സൂപ്പർ ആയിരുന്നുകേട്ടോ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയ റെസിപിയിൽ എനിക്കേറ്റവും ഇഷ് തായിരുന്നു ബിണ്ടി നീയും ഉണ്ടാക്കിനോക്കണേ അതിന്റെ റെസിപി ഞാൻ നിനക്കയച്ചിടാം.
ആ ഓക്കേടി നീ അയച്ചിടെന്ന ഇനി അതുംകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം
ഞാനൊന്നു പരീക്ഷിക്കാ സെറ്റ
ഉം ഓക്കേടി എന്നാ